ഹലോ
ഹലോ കേക്കാവോ?
ആഹ് കേക്കാൻ പറ്റുന്നുണ്ട്
ആഹ് ആഹ് എന്തോട്ക്ക്ന്ന്?
ഇട്പ്പൊ ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്ക്യുന്നു പിന്നെ ഞാൻ കൊറച്ച് എണ്ണയൊക്കെ കാച്ചാനുള്ള പരിപാടിലാണ്
ആഹ് ഉം വെളീയിന്ന് വാങ്ങിക്കത്തില്ലേ എണ്ണ
വെളില്ന്ന് വെളീന്നൊന്നും വാങ്ങിക്ക്യാറില്ല ഞാനാണെങ്കി പണ്ടാണെങ്കി മീഷോയിന്നായിരുന്നു എണ്ണ ഓർ ഡറെയ്യുന്നത് കേട്ടോ അത് നല്ല എണ്ണയായിരുന്നു നല്ല റെഡ് കളറ്ല് നല്ലതായിരുന്നു അങ്ങനെ അയിന് എൻ്റെയൊരു ഞങ്ങള്ടെ ഒരു റിലേറ്റീവാണെങ്കില് ഇങ്ങനെ പറഞ്ഞു നല്ല എണ്ണയാണ് ആഹ് ഇത് തേച്ചാ നല്ലതാണ് അന്ക്കും മുടി കിളിക്കും അങ്ങനെ ഞാനും ബു
എന്തൊക്കെയിട്ടാ എന്തൊക്കെയിട്ടാ അനത്തുന്നത് ഇപ്പോ അല്ലാതെ
ആഹ് അന്നേരാ അല്ലടാ അത് തേച്ച് കഴിഞ്ഞപ്പോ ഉണ്ടല്ലോ നമ്മടെ തലമുടിയൊക്കെ ഇങ്ങനെ നരക്ക്യുവാര്ന്ന് ആഹ് ഓ ഓൺലൈനീന്ന് ബുക്കെയ്തെ അതെ അന്നേരം പിന്നെ മുടിയ ക്കേയങ്ങ് മുടിയക്കേയങ്ങ് നരച്ച് അങ്ങനെ പിന്നെ ഞാനാ എ ഞാൻ വിരായിക്കും എന്താണ് ഇത്ര ഇങ്ങനെയെന്ന് അപ്പൊ എന്താ നേര ത്തെ യൂസെയ്തിരുന്നവരും മുടി ഊരുന്നില്ല നല്ല പോലെ കിളിക്കും പക്ഷേ ആകെയുള്ളൊര് കൊഴപ്പന്ന് പറ്ഞ്ഞാ നമ്മടെ മുടി നരയ്ക്കും അതാരുന്നു അങ്ങനെ പിന്നെ ഞാനാ എണ്ണ തേ പ്പങ്ങ് നിർത്തി ഇപ്പം നമ്മടെ ഈ ആഹ് വയലിലൊക്കെ നിക്ക്യുന്ന കയ്യോന്നി ആഹ് അത് കണക്ക് വീട്ടി കിട്ട്ന്ന കറുവേപ്പിലാ ഉലുവ, ചൊവന്നുള്ളി, ചെമ്പരത്തിപ്പൂവ് ഇതൊക്കെ വ കറ്റാർ വാഴപോള ആഹ് കരിഞ്ചീരകം ഇതെല്ലാം കൂടെ ക്കീട്ട് ഞാൻ വീട്ടിലാണ് ഇപ്പൊ എണ്ണ തയ്യാറാക്ക്ന്നെ നല്ല തലയ്ക്ക് നല്ല തണ്പ്പും പിന്നെ കുട്ടികൾക്കായാലും മുതിർന്നവർ ക്കായാലും പ്രായഫേദമന്യേ എല്ലാവർക്കും യൂസെയ്യാൻ പറ്റുന്നതാണ് കുട്ടികളുടെ തലയിലെല്ലാം ഞാനിപ്പ അതാണ് തേച്ച് കൊടുക്കുന്നത്. ആഹ് കുട്ടികളുടെ മുടിയൊക്കെ നല്ല രീതിയിൽ കിളിക്കുന്നുണ്ട്.
ആഹ് ഞാനും അതുകൂട്ട് ഇപ്പോ നമ്മുടെ ഏഹ് തലയില് ഹെയർ മാസ്ക് ഉണ്ടല്ലോ അത് നമ്മള് പിന്നെ ചെമ്പരത്തി ഏഹ് ചെമ്പരത്തി പോവും ആഹ് പിന്നെ അതിന്റെ എലയും കൂടെ അരച്ച് തേയിലയും കൂടെയി ട്ട് അരച്ചിട്ട് പിന്നെ അത് നമ്മടെ തലേ തേക്കുവായിരുന്ന്. അതും നല്ലതായിരുന്നു കേട്ടാ അത് പുള്ളാർക്കും തേച്ചു കൊടുക്കാ നമ്മക്കും തലക്ക് നല്ല തണുപ്പിനും അത് നല്ലതായിരുന്ന് അങ്ങനൊക്കെടു അത് കുറേ തേച്ച് നമ്മള് അരമണിക്കൂറ് നിന്നട്ട് തല കഴുകുവായിരുന്നു സോപ്പിട്ടല്ല നമ്മളല്ലാതെ സാധാ കഴുകുന്ന പോലെ.
ആഹ് എനിക്കാ എനിക്കാണെങ്കി നല്ല മുടിയുണ്ടായിരുന്നു, ആഹ് അതെ വയലിലൊക്കെ മി റ്റത്തും അയ്യത്തും ഒക്കെ ഉണ്ട് ഇവിടെ എന്തായാലും. പിന്നെ ഞാൻ ഇതിൻ്റെ എന്ത്‌ ഇലകള് മാത്രം പിച്ചിക്കൊണ്ട് വരുത്തില്ല അതിൻ്റെ ആ പൂവിനകത്തന്ന് അതിന്റെ വിത്തുണ്ടല്ലോ അത് വീട്ടിൽ കൊണ്ടുവന്ന് പാകി കിളിപ്പിക്കും.
ആഹ് ആഹ് അത് നല്ലതാ അതാകുമ്പം നമ്മക്ക് നമ്മുടെ ആവശ്യത്തിന്
എടുക്കാൻ പറ്റും, പിന്നെ പണ്ടൊക്കെ എനിക്ക് നല്ല മുടി ഉണ്ടായിരുന്നു പക്ഷേ കുട്ടികളെയൊക്കെ പ്രസവിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഡെലിവറി കഴിഞ്ഞപ്പോഴേക്കും മുടിയൊക്കെ നല്ല പോലെ കൊഴിഞ്ഞു അതാണ് നമ്മൾ ഈ പലതരത്തിലെ എണ്ണയെ പ റ്റിയൊക്കെ ഒരുപാട് എണ്ണകൾ മാറി മാറി യൂസ് ചെയ്തു പഷേ അതിനെക്കാട്ടിലൊക്കെ നമ്മടെ അമ്മുമ്മമാരും ആഹ് ചെറുപ്പത്തി മുത്തശ്ശന്മാരു ഒക്കെ പറയുന്നണക്ക് വി ഈ വയലിലൊക്കെ ഉള്ള ആഹ് ഇതൊക്കെ ഇട്ട് എണ്ണ കാച്ചിത്തേ ക്കുന്നാണ് ഏറ്റവും നല്ലത് നമ്മടെ തലക്കും കേടില്ലാ ആഹ് അതെ കറ്റാർവാഴപ്പോള എനിക്ക് അതെ കൊറെ എന്റെ ഞാൻ ഇവിടെ മുകളിലാണ് പെരേടെ മുകളിലാണ് ഞങ്ങക്കൊക്കെ സ്ഥലം വളരെ കുറവാണ് ട്ടോ അങ്ങനെ മണ്ടേല് ചെടിച്ചട്ടിയിലായിരുന്നു ഈ കറ്റർവാഴ പോള നട്ടു പിടിപ്പിച്ചിരിക്കുന്നത് ഞാനൊരു പ്രാ വശ്യം ഞാൻ വീട്ടി പോയിട്ട് വന്നപ്പോഴത്തേക്കും ആഹ് ഒരു ചൂട് സമയത്തെന്റെ ക റ്റാർവാഴപോള അങ്ങ് പന്നലായി പോയായിരുന്നു പിന്നെ എനിക്കിപ്പോ അപ്പുറത്തെ അമ്മയാണെങ്കി ഒരു ഒരു കറ്റാർവാഴ പോള തന്നു പക്ഷേ നമ്മള്
ഈ കറ്റാർവാഴ പിന്നെ ആഹ് ഉ അടുത്തതുണ്ടാവണെങ്കിൽ ഒത്തിരി കാലതാമസം എടുക്കത്തില്ലേ പക്ഷേ ഈ കുഞ്ഞു രണ്ട് കറ്റാർവാഴപോള അങ്ങോട്ട് ന ട്ടപ്പത്തേക്കും അതിന്റെ തൊട്ടത്ത് അതിന്റെ കൊച്ച് ഒരെണ്ണം കിളിച്ചു വന്നു ഇപ്പോ എനിക്ക് മൂന്നെണ്ണ ണ്ട് നല്ല രീതിയിൽ കിളിക്കുന്നുണ്ട് അവിടെ കാറ്റർവാഴപോള ഇങ്ങനെ ചെറിയ ഔ ഷധ സസ്യങ്ങളൊക്കെ നനട്ട് വളർത്താറുണ്ടോ?
ആഹ് ഒണ്ട് ഒണ്ട് ഞാൻ ഇതോട്ട് കറ്റാർവാഴയുണ്ട് പിന്നെ അമ്മടെ ആഹ് പനിക്കൂർക്ക ഉണ്ടല്ലോ ആഹ് പനിക്കൂർക്ക ഉണ്ട് പിന്നെ അഞ്ചിതളിന്റെ ചെമ്പരത്തി തുളസി പിന്നെ അമ്മടെ ഇതുണ്ടല്ലോ കാട്ടു തുളസി? ആഹ് പിന്നില്ലേ കൊരമ്പുല്ല് നമ്മക്ക് പനിയൊക്കെ വരുമ്പോ അത് ആവി പിടിക്കുന്ന നല്ലാ ആഹ് കൊരംമ്പുല്ല് ആഹ് അതൊക്കെ കൊണ്ടന്ന് വെച്ചിട്ടുണ്ട് അത്യാവശ്യം നമ്മക്ക് അങ്ങനൊക്കെ എടുക്കാന്
ആഹ്
ആഹ് കാട്ട് തുളസിയൊക്കെ നമ്മക്ക് പനി വരുമ്പോ നല്ലേയല്ലേ അതുകൊണ്ട് അതെല്ലാം
ആഹ് പണ്ട് ചെറുപ്പത്തിലാണെ ങ്കി എന്റെ അമ്മയാണെങ്കില് നല്ല ചെരുവത്തില് തോനെ വെള്ളം എടുത്തിട്ടീ കാ ട്ട് തുളസിയുടെ എല പറിച്ചിങ്ങനെ ഞെരടി വേയിലത്ത് വെക്കുവായിരുന്നു. ന്നിട്ട് ആ വെള്ളം വെയിലുകൊണ്ട് ചൂടാകുമ്പോ എന്നെ കുളിപ്പിക്കു വായിരുന്നു വളരെ നല്ല താണ് ആഹ് കൂടാതെ ഈ അടുത്തിടെ ന്റെ മോളുടെ ദേഹത്തൊക്കെ ഇങ്ങനെ കൊതുകടിച്ച് പൊങ്ങി പൊങ്ങി ദേഹാസകല ഇങ്ങനെ വന്നായിരുന്നു ആഹ് സമയത്ത് എ നമ്മളിവ്ടെ അശുത്രി കൊണ്ടുപോയി മോക്ക് സ് രണ്ട് മൂന്ന് ദിവസം കഴിക്കാനുള്ള മര്ന്നൊക്കെ ഡോക്ടർ തന്നു പക്ഷെ അതൊക്കെ കഴിച്ചിട്ട് അങ്ങോട്ട് കൊറേയുന്നില്ല രുന്നു ലോഷനൊക്കെ തേച്ചാലും പിന്നേം മോൾക്കങ്ങു ചൊറിച്ചിലായിരുന്നു അങ്ങനെ പിന്നെ ഇവിടുത്തെ അച്ഛനാണെങ്കി പോയ് കൊറേ കസ്തൂരി മഞ്ഞളും ആരിവേപ്പിന്റെ എലയും ഒക്കെ കൊണ്ടുവന്നു അപ്പൊ പിന്നെ കസ് തൂരിമഞ്ഞളും ആരിവേപ്പിന്റെ എലയും കൃഷ്ണതുളസിയൊക്കെ ഇട്ട് വെള്ളത്തിലായിരുന്നു മോളെ കുളിപ്പിക്കുന്നത് പക്ഷെ വളരെ പെട്ടെന്നാണ് കേട്ടോ ചൊറിച്ചിലും ആഹ് പൊങ്ങി നിന്ന തടുപ്പും എല്ലാ മാറി മോക്ക് പെട്ടെന്ന് ഭേദവായി അന്നേരവാ ഞാനിങ്ങനെ ആലോചിക്കുന്ന നമ്മടെ ഈ ഇംഗ്ലീഷ് മരുന്നിനെക്കെകാട്ടിലും ഈ ഔഷധ സസ്യ സ്യങ്ങളും പണ്ടത്തെ രീതികളൊക്കെ വെച്ച് ചികിത്സിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് കുഞ്ഞുങ്ങൾക്കൊക്കെയായാലും ശരീരത്തിന് കേടുല്ല എപ്പോഴും നല്ലതായിട്ട് ഇരിക്കാൻ സാധിക്കും
ഉം ഇവിടെ ഞാൻ ഇതോട്ട് കസ്തൂരി മഞ്ഞള് കൊണ്ട് വെച്ചായിരുന്നു പക്ഷെ നമ്മക്ക് അത് പിടിച്ച് കിട്ടിയില്ല അല്ലാതെ പച്ചമഞ്ഞള് ഇത്തിരി വെച്ച് അത് നല്ലതായിട്ട് കിട്ടി ഞാൻ പിന്നെ അത് ആവിക്ക് ആവി നമ്മള് പുഴുങ്ങത്തില്ലേ അങ്ങനെ പുഴുങ്ങി എടുത്തിട്ട് അരിഞ്ഞുണക്കി അരിഞ്ഞുണക്കി അത് കുറച് ച്ച് ഞാൻ ടിന്നിലാക്കി വെച്ച് ഒത്തിരി ഇല്ല എന്നാലും നമ്മുടെ ആവശ്യത്തിന്
ആഹ് ഇത് നമ്മള് പച്ചക്ക് പുഴുങ്ങിട്ട് വേണോ നമ്മൾ ഉണക്കാൻ അല്ലാതെ പച്ചക്ക് ഉണക്കി ഉപയോഗിക്കാൻ പറ്റത്തില്ലേ
ആഹ് ഇവിടെക്കെ ഞങ്ങള് പുഴുക്കിയ അയ്യോ പുഴുങ്ങിയാണ്
ഉപയോഗിക്കുന്നെ ആണോ അങ്ങനെ പുഴുങ്ങോ എനിക്കാണെങ്കിൽ കൊറച്ച് കിട് ട്ടിയപ്പ ഞാൻ ചിരന്ന് ഇരുന്ന് ചീത്തയാവണ്ടന്ന് വിചാരിച്ചിട്ട് ആഹ് കൊച്ചു കൊച്ചായിട്ടരിഞ്ഞ് പച്ചക്ക് തന്നെ അരിഞ്ഞ് പെരയുടെ മണ്ടയിൽ വെച്ച് ഉണക്കിയായിരുന്നു ഞാൻ ഉപോഗിച്ചെ അപ്പൊ പുഴുങ്ങീട്ട് വേണായിരുന്നോ അതങ്ങനെ ഒണക്കാൻ
ആഹ്
അന്നേരം വെള്ളത്തിൽ പുഴങ്ങുമ്പോ അതിന്റെ ഗുണം പോത്തില്ലേ
ഇല്ലാ വെള്ളത്തിലിട്ട് നമ്മള് ഈ ചരിവത്തെലതിന്റെ മഞ്ഞ മ മഞ്ഞക്കളറാകാതിരിക്കാൻ വേണ്ടി നമ്മള് വാഴയില കീറിയിടുവായിരുന്ന് ഉം വാഴ് ഴ എല കീറിട്ടിട്ട് ആ അതിനകത്ത് വെച്ച നമ്മള് പുഴങ്ങുന്നേ അപ്പൊ ആ ചരുവത്തെലങ്ങും അയിന്റ കള്ളറാകത്തില്ല അന്നിട്ട് നമ്മള് ആ പിന്നെ അരിഞ്ഞ് വെയിലത്തിടുവാ വെയിലത്തിട്ട് നമ്മള് കുഞ്ഞായിട്ട് അരിയുവല്ലോ വട്ടത്തി ത്തി അങ്ങനെ അരിഞ്ഞമ്മള് ആഹ് ഒണ
ആഹ് ആഹ് ഇതെനിക്കിപ്പോ ഒരു പുതിയ അറിവാ ട്ടാണ് ഞാനാണെങ്കിൽ പച്ചക്കായിരുന്നു എല്ലാം അരിഞ്ഞൊണക്കുന്നത്
ആഹ് ആഹ് ഇത് അങ്ങന ആയിരുന്നു നമ്മളെടുക്കുന്നെ അതെനിക്ക് തോന്ന്ന്ന് മിക്കവാറും ഉള്ളവരൊക്കെ അങ്ങനാ എടുക്കുന്നേന്ന് കേട്ടോ എന്നച്ചാ അപ്പുറത്ത് അങ്ങനെ തൊട്ടപ്പുറത്തേക്ക് അണ്ണന് മഞ്ഞളിന്റൊക്കെ കൃഷിയുണ്ട് ആ അണ്ണനൊക്കെ ഇങ്ങനെ ഉം മഞ്ഞള് പുഴുങ്ങിയാ എടുക്കുന്നത്
ഉം
ഉം
പിന്നേ പിന്നെ ഞാനല്ലാതെ ഇപ്പം ഇപ്പം എന്ത്‌വാ പല പല ഇതുകളൊക്കെണ്ടല്ലോ നമ്മള് ഫോണൊക് ക്കെ ഒള്ളോണ്ട് നമുക്ക്റിയാൻ പറ്റും പല തരത്തിലുള്ള ഔഷധ ഏതെങ്കിലും ഒരു ചെടികണ്ട നമ്മള് ഫോണിനത്ത് ഫോട് ട്ടോ എടുത്തിട്ട് ഗൂഗിളിനോട് ചോദിച്ചാ നമുക്ക് പറഞ്ഞു തരില്ലെ ഏത് തരത്തിലുള്ളതാണൊക്കെ ഒന്നോർത്താ ഫോണൊക്കെ ഉള്ള തുകൊണ്ട് അങ്ങനെയൊക്കെ ഒരു ഉപകാരോണ്ട് അതുകൊണ്ട് പല തരത്തിലുള്ള ഔഷധ ചെടികളൊക്കെ ഞാനിപ്പം വീട്ടിൽകൊണ്ടുവന്ന് വെച്ചിട് ണ്ട് ഞങ്ങളടെ വീട്ടിലാണെങ്കിൽ അച്ഛനായാലും എല്ലാം ഇങ്ങനെ പയൽസിന്ള്ളത് മൂ ത്ര ത്തിക്കല്ലിനുള്ളത് അങ്ങനെ അങ്ങനെ കുറെ കൊറേ ചെടികൾ ഇങ്ങനെ വീട്ടിൽ നട്ടുപടിപ്പിച്ചിട്ടുണ്ട് ഔഷധ ചെടികള് അതുകൊണ്ട് നമ്മക്ക് ഏ പെട്ടെന്ന് എന്തെങ്കിലും അതണക്ക് കുഞ്ഞിന്റെ മേലിങ്ങനെ ചൊറിഞ്ഞ സമയത്ത് ഒരുവട്ടം ഞാൻ വീട്ടിലായിരുന്നു ആ സമയ ത്ത് നമുക്ക് കൈ മരുന്നില്ലായിരുന്നു അവളുടെ ദേഹത്ത് പെര്റ്റാനുള്ള ലോഷനൊന്നും കയ്യിലില്ലായിരുന്നു അ തകര അങ്ങനെ വലിയ എലയുള്ള ഒരു ചെടി ആ അതെ അത് ഈ സ്കിന്നിൽ ഉണ്ടാവുന്ന അലർജിക്കും തൊക്കു രോഗങ്ങൾ എല്ലാം വളരെ നല്ലതാണ് അപ്പ അതിന്റെ എല കിളർന്നല പറിച്ചൊണ്ട് വന്ന് മോൾ ട ദേഹത്തിട്ട് തേച്ചപ്പോ തന്നെ ആ അതെല്ലാം മാറിയായിരുന്നു പിന്നെ ഞങ്ങടെ ഒരു റിലേറ്റ് റ്റീവിന്റെ കുഞ്ഞിന് ദേഹത്തൊക്കെ ഇങ്ങനെ ഒരു കുരുപ്പു വന്ന് ഇങ്ങനെ പാടായി അന്നേരം അത് മാറാൻ വേണ്ടി അതിന്റെ എല പറിചോണ്ട് പോയി അരച്ച് വെളിച്ചണ്ണകത് കാച്ചി അത്ദേഹത്തി ഇട്ടു കൊടുക്കും അപ്പ അങ്ങനെ അങ്ങനെയൊക്കെ നോക്കുന്നതാണ് നമ്മൾ ഈ ഇംഗ്ലീഷ് മരുന്നിനെക്കാട്ടി ഏറ്റവും നല്ലന്ന് തോന്നുന്നു
ആ അതുകൂട്ട് നമ്മുടെ ഒരു തലൽ തേക്കാനൊക്കെ എണ്ണയനക് ന്നരുത് ണ്ടല്ലോ ഒരു നീല പൂവൊക്കെ പിടിച് ആ കേശവർധിന അതൊക്കെ നമ്മടെ ഞങ്ങളുടെ ഇവിടൊക്കെ ടം പോലെ ഉണ്ടാർന്നു പക്ഷെ നമ്മക്ക് ഇത് കണ്ട അറിയത്തില്ലായിരുന്നു നമ്മളിങ്ങനെ യൂ യൂട്യൂബൊക്കെ കാണുമ്പഴാ അതിനകത്തൊക്കെ ഓരോത്തര് എണ്ണ എനത്തുന്നെ കാണുന്ന ആഹ് സമയത്ത ഇതയ്യോ എണ്ണക്ക് ഇതിന്റെ പേര് തന്നെ നമ്മളറിയുന്നെ
അതെ
ഉം ഹ്
ഞാൻ അങ്ങനെ ഞാനും അങ്ങനെയാണ് കേട്ടോ ഈ ചെടി ആഹ് ഫോണിനാണ് ഞാൻ ആദ്യം ദ്യായിട്ട് കാണുന്നേ പിന്നെ ഞാനിപ്പോ ഞങ്ങടെ തൊട്ടപ്പുറത്തെ വീട്ടില് അന്നെങ്കി അവരാണെങ്കി ഒരു മൂട് കൊണ്ടുവെച്ചതേ ഉള്ളൂ അതിപ്പോ നല്ല പോലെ പടർന്നങ്ങ് കിളിച്ച് ഇപ്പൊ ഒരു ദെവസം ഞാൻ മോളെ അവിടാണ് ട്യൂഷൻ വിടണെ അപ്പൊ ടൂഷൻവിടാനേരത്ത് ഞനവിടെ പോയപ്പോ അടുത്തെ അമ്മയോട് ഞാ പറഞ്ഞമ്മെ ഇതിന്റെ ഒരു തൈ എടുത്തോട്ടെന്ന് പറഞ്ഞപ്പോ എടുത്തോന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ജസ് സ്റ്റ് ഇവിടെ കൊണ്ടന്ന നട്ട് വെച്ച് അതിപ്പ ചെറുതായിട്ട് കിളിച്ച് വെരുന്നുണ്ട്
അഹ് ആഹ്
അതിന്റെ എലയും നല്ലതാണ് അതിന്റെ എലയൊക്കെ ക്കെ നമ്മൾ നല്ല രീതിയിൽ അരച്ച് സണ്ടേക്കെ ആവുമ്പോ കുട്ടികളൊക്കെ വീട്ടിലുണ്ടല്ലോ നല്ല രീ തി അരച്ച് ത്ത് തലേല് പൊത്തി വെച്ചാല് മുടിക്കും നല്ലതാണ് മുടി നല്ലണക്ക് കിളിക്കെയും മുടിക്ക് നല്ല തിക്നെസ്സൊക്കെ ഉണ്ടാവുകയൊക്കെ ചെയ്യും
ആഹ് ആഹ്ആഹ് അത് നമ്മക്ക് ഇവിടെ ഇഷ്ടം പോലെ അത് ഒണ്ടായിരുന്നു ഇപ്പൊ ഈ മഴയെ ഒണക്കായപ്പഴേ അതെല്ലാം അങ്ങ് പോയായിരുന്നിനി ഇപ്പം മഴയാകുമ്പോ അത് പൊട്ടിക്കിളിക്കും അതിന്റെ പൂ വീണാന്ന് തോന്ന് അരി
അരി ആഹ് ആ ാണത് ഒരു മൂട് വെച്ചാ മതി കേട്ടോ നമ്മൾ ഒത്തിരി ഒത്തിരിയായിട്ടത് പൊട്ടിക്കിളിക്കും
ആഹ് ആഹ് അപ്പൊന്നാ ശെരി ഞാ പിന്നെ വിളിക്കാവേ
ആഹ് ശെരിയെടാ